ഹെലോ എന്താ വിശേഷം?
സുഖായിട്ടിരിക്കുന്നു.
ആ ഓ വിടേം സുഖായിട്ടിരിക്കുന്നു വീട്ടിലിങ്ങനെ ഇരിക്കലാണോ ഇപ്പോഴും
ആഹ അതെ മോള് ള്ളതൊണ്ട് അങ്ങനെ ഒന്നിനും പുറത്തു പോവാറില്ല
ആ ഇപ്പൊ എല്ലാർക്കും അതാണ്ല്ലേ ഈ സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ഒന്നാണ് അല്ലെ കുട്ടികളൊക്കെ ആയ പെട്ടന്ന് വീട്ടിലണ് ഒതുങ്ങികൂടും ല്ലേ കാര്യങ്ങൾ മാത്രം നോക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുല്ലാ ഒക്കെ അവരുടേതായില്ലേ കാര്യങ്ങൾ മാത്രായിട്ട് പെട്ടന്നണ്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടും
ആഹ അതെ ച്ചെ പുറത്ത് പോകുന്നവരുണ്ട്. വീട്ടിൽ മക്കളെ നോക്കാൻ ആള്ഇള്ളവർക്കൊക്കെ നടക്കും ഇപ്പൊ കൊറേ ടീച്ചേഴസൊക്കെ ആണെങ്കിലൊക്കെ ഇപ്പൊ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലൊക്കെ വീട് വീട്ടില് നോക്കാനൊക്കെ ആള്ണ്ടെങ്കിൽ.
ആഹ അതെ അതെ ആഹ ആ അപ്പം ഇപ്പൊ ഇപ്പൊ പൊതുവേ പറഞ്ഞാലും ഇപ്പ ഇപ്പൊ പൊതുവേ പറഞ്ഞല് എല്ലാ ഗേ പെൺകുട്ടി കുട്ടികൾക്കും വിദ്യാഭ്യാസംുണ്ട്ല്ലേ പക്ഷെ പണ്ടുള്ള കാലത്ത് എന്നൊക്കെ പറഞ്ഞാല് കുട്ടി ഒരു പെൺകുട്ടിയക്കും വിദ്യ വിദ്യാഭ്യാസം കുറവരുന്ന വരുന്നിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമ ഉള്ളൂ ഇനി ഈ വിദ്യാഭ്യാസം പറഞ്ഞ സംഭവം
ആഹ പത്ത് കഴിഞ്ഞാ പിന്നെ എല്ലരും വിവാഹമാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പൊ പിന്നെ കൊറ കുട്ടികളൊക്കെ പിടിച്ചു നിക്കട്ടോ അപ്പൊ നമ്മള ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെങ്കിലൊക്കെ അവരൊക്കെ കൊറെ കഴിഞ്ഞിട്ട് വിവാഹം കഴിപ്പിക്കോ
നമ്മ ഈ മലബാറ ഏരിയയിലെ ഇക്കാര്യം കൂടുതലായിട്ടുംല്ലേ
ആ അതെ
ആഹ കലം കഴിച്ച് ആ അഞ്ഞല് കുട്ടികളുടെ വിദ്യാഭ്യാസ ത്തിൊക്കെ അത് ബാധിക്കുമ്പും ഇപ്പം പറഞ്ഞാല് പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്ത് പറഞ്ഞാ പെൺകുട്ടികൾ കൂടുതലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായി ഒ കാര്യങ്ങൾ മനസ്സിലാക്കാനായി അവര അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഈ വിദ്യാഭ്യാസത്തിലുള്ള നേടാൻ പറ്റുന്നുണ്ട് പക്ഷെ പണ്ട് കാലങ്ങളിൽ പറഞ്ഞാല് ഇങ്ങനെയൊന്നുംല്ല അവർക്ക് അവ അവകാശങ്ങളെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുച്ച് കുൊന്നും ഒരു അറിവ് പോലുംല്ല കാരണം വിദ്യാഭ്യാസല്ല
അതെ പെൺകുട്ടികൾക്കൊന്നരു പിന്നെ നമ്മള ഇപ്പോ വീട്ടിലുള്ളവ രോടാണെങ്കിൽ എനിക്ക് പഠിക്കണം അല്ലെ എനിക്ക് ജോലി വേണം എന്നുള്ള പറയാനുള്ള ഒരു വോയ്സ ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ അതൊക്കെ കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ വിദ്യാഭ്യാസമ ഉുള്ള രക്ഷിതാക്കളും ഉള്ളവരാണെങ്കിലൊക്കെ
ആ് ആ് ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഇപ്പൊ കൂടുതലായ എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസംുണ്ട് പക്ഷെ ഇപ്പോഴും ഉണ്ട് ട്ടോ അതായത് മാറ്റിയിരുത്തപ്പെടുന്ന കുട്ടികൾ അല്ലെ
ആഹ അതെ ഉണ്ട് പക്ഷെ പഠനം ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ചിലപ്പോ പുരുഷന്മാർക്ക് ഇപ്പ നമ്മള് കല്യാണം കഴിക്കുന്ന ആൾക്ക് വലിയൊരു ധാരണ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വീട്ടിൽ ഒ കൂടേണ്ടി വരും ജോലിള്ളവരാണെങ്കില ഇപ്പം ഞാ ഞമ്മളൊക്കെ നമ്മളോട് പറയും കല്യാണം കഴിക്കുമ്പോ ആ ജോലി പോൊയ്ക്കോ എന്ന് പറഞ്ഞരിക്കും നമ്മള് കല്യാണം കഴിക്ക
തഹക്കുമ്പോ പക്ഷെ കല്യാണം ആ അതെ കഴിഞ്ഞാ പറയും അ വേണ്ട നീ ഇവിടെന്നണ്ടത് ഇപ്പോ എല്ലാരും മാറിയിട്ടുണ്ട് ഇപ്പത്തെ കാലഘട്ടത്ത് മാറി പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തില് ഓക്കെ ഇപ്പോൾ വല് നമ്മുടെ ആൾക്കാർ ഇ മാതാി മാതാപിതാക്കളാണെങ്ക വിട്ട് ആ നല്ലൊരലോചന വന്നിട്ടുണ്ട് നിന്നെ നന്നായി പഠിപ്പിക്കും പറയും അത് കേൾക്കുമ്പോൾ എല്ലാവരും ആ ശരിന്ന് പറയും ചെയ്തു എന്നിട്ട് അവിടെ എത്തിീട്ട് പറയും ആ ഇനിയിപ്പ നീ പഠിക്കാനൊന്നും പോകണ്ടായി പക്ഷെ ഇപ്പഴത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരും അല്ലെ അങ്ങനെ അവരുേതായിട്ടുള്ള ആ ആ ധൈര്യംുണ്ട് പക്ഷെ ഒരു കാര്യം പറയാൻ ആഹ നമ്മള് ആഹ പിടച്ച്ു വെക്കും പക്ഷെ എന്താ വച്ചാൽ ഇപ്പൾ പക്ഷെ ഇപ്പോൾന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നടന്ന് നിൽക്കുന്ന ഒന്നാണ് സ്ത്രീധനം
ആഹ അതെ സ്ത്രീധനത്തിന് ഒരുപാട് ആത്മഹത്യകൾുണ്ട് നിയമം പറയൂ ശരിക്കലും വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല നമ്മൾ പറയെങ്കിലും
പക്ഷെ അത് ഇവിടെ ഉണ്ട് അത് നടക്കും എത്രയൊക്കെ ആൾക്കാരോട് പറഞ്ഞാലും ആ ഇപ്പൊ എത്രൊക്കെ ഒരു പെൺകുട്ടിയ ആ കെട്ടിച്ച വീട്ടില് ബുദ്ധിമുട്ടിയാണ് നിൽക്കേണ്ടന്ന് ആരെ അവരെ സ്വന്തം മ്മാരുംഇപ്പാരും പിതാക്കൾ അറിഞ്ഞിട്ടും ചില ആൾക്കൾ വരെ ഇ ഇങ്ങോട്ട് വരല്ല. ല്ലെ നീ ഇങ്ങട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാവി എന്താവൊന്ന് പറഞ്ഞിട്ട് അവരെവിടെ പിടിച്ചു. നിർത്തിട്ട് അങ്ങനെയൊക്കെ ഫോഴസ് ചെയ്തിട്ടാണ് അവര് മരണത്തിലേക്ക് പോണത്. എത്രക്കെ ആഹ എത്ര ആളുകളാണ് ആ ആഹ അത് തന്നെ
പക്ഷെ വിവാഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് സ്ത്രീ
ഈ സ്ത്രീകൾ മാത്രം അത് തന്നെ വിവാഹത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയുന്ന സ്ത്രീകൾ മാത്രമാണ്. അ ഇപ്പോ എവിടെ ചെന്നാലും അങ്ങനെന്നെയായിരിക്കുംല്ലെ നമ്മ
ഏതൊരു ആ ഏതൊരു സംഭവം നോക്ക്യാലും എവിടെയാണെങ്കിലും ഈ സ് ത്രീധൻത്തിന്റെ പേരിലോ അല്ലെങ്കില് പ് ചെൽപ്പോ എന്തെങ്കിലും പ്രശ്
പ്രശ്നങ്ങൾ ആ അതന്നെ സ്ത്രീകള് ഏ ഇപ്പോ പക്ഷെ എത്രത്തോളം
ഷെ കുർഞ്ഞ ചെലേതിലിണ്ട്ട്ടോ പുരുഷമ്മാരും കൊർഞ്ഞൊരളവിലൊക്കെണ്ട്. മ്മള് സ്ത്രീകള് കാര്ണം ബുദ്ധിമുട്ടീട്ട് ആത്മഹത്യെയ്യുന്നവരുണ്ട്.
ആഹ് അതിണ്ട് പഷെ എൻ ഇപ്പിങ്ങനെക്കെ പർഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഒരു രാജ്യം തന്നെ ഈ പുരോഗമിക്കണന്നിണ്ടെങ്കില് സ്ത്രീകളെ മുന്നോട്ട് വരണം. അല്ലേ ഇത് പുരുഷന്മാര് ഒറ്റക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഏ ഒരിക്കലും ഒരു രാജ് പുരോഗമിക്കാനൊന്നും കഴിയില അയ്ന് മുന്നിട്ട് സ്ത്രീകളും കൂടെ വേണം. എന്ത് കാര്യത്തിനാണെങ്കിലും ലേ
ആ അതെ പ്പൊ രാഷ്ട്ര്യത്തിലാണെങ്കിലു ഒക്കെ സ്ത്രീകള് വര്ന്നിണ്ട് അതൊരു വല്യൊരു മുന്നേറ്റ്
എല്ലാ മേഖലകളിലിണ്ട് രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഇപ്പൊ കായികത്തിലായിക്കോട്ടെ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ലെ
ആ അതെ പ ഡ്രൈവിങ്ങിനാണെങ്കിൽ പോലും ആ തിള്ള സ്ത്രീകളൊന്നും അങ്ങനെരു ഡ്രൈവ് പഠിക്കിന്നൊര് അവസ്ഥയിലേക്കല്ലേര്ന്നു ഇപ്പേത് സ്ത്രീകളാണെങ്കിലും.
ആഹ് അവനവന് വേണ്ട രീതീൽ ആ അതെ അവര് ആ കാര്ണം ആ ഏ എപ്പളും മറ്റുള്ളോരെ ആശ്രയിക്കാൻ നമുക്ക് കഴയില്ലല്ലോ അതെല്ലാരും ബ് ബോധവാമ്മാരായി ട്ട് വന്നിട്ടിണ്ട് ആ കാര്യത്തില് ലേ എപ്പഴും ഒരാളെ ആശ്രയിക്കാൻ പറ്റില്ല നമുക്ക് സ്വന്തായിട്ട് നി ക്കണംന്ന് എല്ലാർക്കും തോന്നി തൊടങ്ങിയതോണ്ട് എല്ലാരും അവനവന്റെ കാര്യം നോക്കുന്നിണ്ട് അതാണ്.
ആ പ്പൊ ചെറ്യെ ചെറ്യെ ബിസ്നസാണെങ്കില് ലെ ഇപ്പ സ്ത്രീകളൊക്കാണെങ്കില് മ്മളെ ടൈലറി ങ്ങറിയുന്നവരൊക്ക ആണെങ്കിലൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സ് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ.
അനെ അതന്നെ എല്ലത്തിലും അതായത് സ്ത്രീ ഇപ്പോ ഹ് ഇപ്പതായിക്കോട്ടെ വിവാഹമോചനം കഴിഞ്ഞ സ്ത്രീകളെന്നായിക്കോട്ടെ അവര് ക്കിപ്പൊ ഏ വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണം ന്നല്ലായിരിക്കും അവർക്ക് എങ്ങനെങ്കിലും രണ്ട് കാല്ല് നിക്കണം അവര് പ ഠിക്കണം വിദ്യാഭ്യാസം നേടണം ആ ഒരു ആഗ്രഹേക്കാരൊ ര്ക്ക് കൂടുതലും ഉണ്ടാവ പിന്നെ നമുക്കങ്ങനെരു ആഗ്രഹം ആ നമുക്ക് അങ്ങനെക്കെ ഇണ്ടെങ്കി ത നമുക്ക് അങ്ങനെ മുന്നോട്ട് അങ്ങനെ ആഗ്രഹം ഇണ്ടെങ്കിൽ നമ്മൾ ആദ്യൊന്ന് ചിൻ ആഗ്രഹിച്ചാല് മാത്രാ നമുക്കെല്ലോം നടക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ നമ്മളിപ്പോങ്ങനെ ആ ഇത് നട നടക്കുന്ന് വിചാര്ച്ച് ർതിക്കണം ഏ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഇതില് വാണം.
ആന്നെ അല്ലത്തിനൊന്ന് മുന്നിട്ട് എർങ്ങണം.
ആ അതെ
ആ അതെ എന്നാലേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഈ ലോകത്തിനി പിടിച്ചു നിക്കാനൊന്നും പറ്റൂല. വിദ്യാഭ്യാസം ജോലി അതുപോലെന്നെ നമ്മുടെ കൈല് നമ്മള കാര്യത്തിന് ഒരു പൈസ
അതെ അത് നല്ലൊരു ഇതാണ് ല്ലേ ഇപ്പം നമ്മുടെ കാര്യത്തിൽ മറ്റു ആ അതന്നെ ഇപ്പൊ നമ്മള ഒരാളെ ആശ്രയിക്കാതെ തന്നെ നമ്മളിപ്പോ സ്വന്തായിട്ട് നമുക്ക് ഇഷ്ടപ്പെ ഇഷട്ട വസ്ത്രങ്ങൾ ഇഷ്ടട്ട ചെരുപ്പൊക്കൊ്പോ നമു ഭയങ്ക ഹാപ്പിനെ ആണല്ല ഭയര സന്തോഷണല്ലോ പറയാൻ പറ്റാത്ത ഇതിക്ക്ള്ളത് അതിപ്പോ ആഹ് മറ്റുള്ളവര് വാങ്ങിച്ചു തരാങ്കാട്ടിലും ആഹ്
ൊ െ ന
ആഹ് ആഹ് അയ് നമുക്ക് വല്യത് ആഹ് അത് പറയാൻ പറ്റാത്ത രീതി ക്ക്ള്ള സന്തോഷണല്ലേ അത് മറ്റുള്ളവര് വാങ്ങി തരുന്നേന്റെ കാട്ടില് നമുക്ക് ഭയങ്കര ഇഷ്ടം ആ അല്ലെ ആഏ ഇപ്പ എങ്ങനെയൊക്കെയാണെങ്ക
ശെ നമ്മൾ മുന്നിട്ട് ഇറങ്ങാത്തൊണ്ടാട്ടോ കല്യാണം കഴിഞ്ഞാാല നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങളോ ഓഫലൈൻ ആയിട്ട് ആണെങ്കില ഇപ്പ യൂണിവേഴ്സിറ്റികൾാണെങ്കിലൊക്കെ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാനൊക്കെ പറ്റ
ആഹ പറത്ത പോയി ഓക്കെ ഇപ്പൊ എല്ലാ ഇപ്പെല്ല ഫെസിലിറ്റീസും ഉണ്ടിപ്പോം ല്ലേ പക്ഷെ അതാരും ഉപയോഗിക്കണില്ല പല സ്ത്രീകളും ആ പല്ല സ്ത്രീകൾ ഉപയോഗിക്കണം പക്ഷെ അത് അവർക്ക് അറിയണില്ല പിന്നെ അതുപോലെ തന്നെ അവർക്ക് അറിയണമെങ്കിലും പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു സപ്പോർട്ട് ഇല്ലാത്തായിാരണം അല്ലെ പല ആൾക്കാരും ഒതുങ്ങി കൂടിരിക്കണേ അങ്ങനെ
ആക്ഷെ ഇപ്പത്തെ പുതിയ തലമുറൽ ആൺകുട്ടികളൊക്കെല്ല പഠിപ്പിക്കാനും പൺകു
ആഹ അതെ അതെ ആ അതെ പക്ഷെ എന്താന്ന അറിയാം ഇപ്പത്തെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു രക്ഷയുമ ഇല്ല അല്ലെ എവിടെ ചെന്നാലും ആദ്യം എന്തെങ്കിലും ആഹ ആഹ എന്നട്ട് എന്നാല തന്നെയ ജീവിതം മുന്നോട്ട് പോുള്ളൂ ഇപ്പഴത്തെ കാലഘട്ടത്ത് പണ്ട്ന്ന് പറഞ്ഞ ആശ്രയിച്ചില്ലേ അതൊക്കെ ഒരു കാലം ഇപ്പത്തെ എല്ലാത്തിനും സാധനങ്ങൾക്ക് വില കൂടിയ അല്ല എല്ലത്തിനുംൊ രണ്ടു പേർക്ക് ജോലി ഉണ്ടായിട്ട് പോലും ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് പാടാണ്
ആ അതെ അപ്പൊ ഒരു വാടകൊക്കൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും പറയണ്ട സ്വന്തം വീട്ടുള്ളവർക്കൊക്കെ നമ്മളെ വീട്ടില് എങ്ങനെങ്കിലും താമസിക്കുക അല്ലാത്തവരൊക്കെ ആണെങ്കില് രണ്ടു പേർക്കും നിർബന്ധമാണ് ജോലി പിന്നെ മക്കളൊക്കെ ഇപ്പൊ മക്കളൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് അതെന്നെ അവരിക്ക് ഇപ്പോ ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പം ഇപ്പോ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വന്തം കാലില് സ്വ പൈസൊക്കെ നൽക്കാൻ പറ്റണ്ടുണ്ടെങ്കിൽ തന്നെ അ റ്റവും വലൊരു് നമുക്ക് കിട്ടാവുന്ന ഏറ്റവുംല എന്താ പറയാ ഒരു പ്രൗഡ ആണല്ലേ ഭയങ്കര ആ നുക്ക് ള ഞ ഇ പഠിച്ചിട്ടുണ്ട് ഞ ജോലി ചെയ്യുന്നരാളാണ് എനിക്ക് ഇത്ര ശമ്പളം ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര അഭിമാന ആണല്ല എല്ലരുും മുന്നിലും ഉം അപ്പൊ ആ ക്കും തന്നെ നമ്മള ഒരു ബഹുമാനമായിക്കാര്യം ആ അതന്നെ എല്ലാ മേഖല ഏത് മേഖലയ എടുത്ത് നോട്ടെ അവിടെ സ്ത്രീകൾുണ്ട് ഇപ്പോൊ പക്ഷെ പണ്ട് കാലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട പ ആൾക്കാരായിരുന്നല്ലേ അടക്കളിലും വീടുകളിലും കുട്ടികളെ നോക്കാൻ വേണ്ട മാത്രം അല്ലേെ
ആഹ് ഭർത്താവിനെ നോക്കുക, കുട്ടികളെ നോക്കുക, വീട് നോക്കുകാനൊല്ലൊരു ആ ഒരു ചി ന്താ മാത്രം അയില് അമ്മളെ സ്വന്ത ആഗ്രഹങ്ങൾ നമ്മള് മറക്കും നമ്മു റ
പുറത്തു പോകാന് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പണ്ടത്തെ കാലത്ത് പക്ഷെ ഇപ്പ എല്ലാരും എല്ലാ സ്ത്രീകളും ഇപ്പം പൊറത്ത്ക്ക് അതായത് സ്വന്തം പൈസായിട്ട് പഠിച്ച് സ്വന്തം പൈസായിട്ട് ഇപ്പ എല്ലാരും ഒറ്റക്ക് ഒറ്റയ്ക്ക് യാത്രൊക്കെ ചെയ്യുന്നവരുണ്ട്ല്ലേ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാം ആഹ് അങ്ങനെ കൊറെ ത്യാഗോക്കെ സഹിച്ചു കഴിഞ്ഞ് ന്നിട്ട് ഇപ്പോ സ്വന്തായിട്ട് പൈസൊക്കെ ഒണ്ടാക്കി ജോലിയൊക്കെ നേടിയിട്ട് അവരന്നെ സ്വന്തായിട്ട് പൊ റത്തൊക്കെ പോ പോയിട്ട് അവരന്നെ അവടെ ഭയങ്കരെ സന്തോഷിക്കണ ഓരോ വി വീഡിയോ ക്കമ്മള് കാണല്ലോ ഓരോരോ ഉം അതന്നെ മനസിലാക്കാൻ പറ്റും ആഹ് നല്ല അങ്ങനത്തെ കാര്യംനൊക്കെ പറഞ്ഞൽ സോഷ്യൽ മീഡിയ വരുമ്പോ അത് നല്ലതാണ് ല്ലേ ഒരു കാര്യം നോക്കാണ്ന്ന്ണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെക്കക്കാര്യം കൊണ്ട് നല്ലതാണ് നല്ലേ ഏഹ് സന്ദേശങ്ങള് അമ്മ്ക്ക് ലഭിക്ക്ണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയിണ്ട് നിന്നാണ്ട്.
ആഹ് അതെ അങ്ങനത്തെ വ്ളോഗർമാരൊക്കെ ആവുമ്പോക്കെ നമുക്ക ഒരു ഇൻസ്പിറേഷന പക്ഷെ ചെലരത് കാണുന്നില്ലേ പിന്നെ വ്ലോഗർമാരൊക്കെ എന്തൊ
ആഹ് എന്തൊക്കെയോ കണ്ടാതന്നെ. പക്ഷെ ഇങ്ങൻത്ത നല്ല സന്ദേശങ്ങൾ നല്ലതാണ്. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അതെല്ലാവർക്കും ജീവിതത്തിൽ
പകർത്താനും പിന്നെ ആ ഒരു മോട്ടിവേഷൻ ആവും അപ്പൊ നമ്മള വീട്ടിലും മാത്രം കഴിഞ്ഞ സ്ത്രീകൾകൊ
ആഹ് മോട്ടിവേഷൻ ആഹ് എന്നാ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെ
ആഹ് ഒക്കെ